ഹലോ ഹലോ
ഹലോ
ഹലോ എന്തൊക്കെ വിശേഷം സുഖല്ലേ
ആഹ് സുഖമാണ് നിങ്ങൾക്കോ
ഉം ഞങ്ങൾക്ക് സുഖാണ് അവിടെങ്ങനെ മയക്കെണ്ടോ
ആഹ് ഏഹ് മഴകൾ പെയ്തും
അതെ നമുക്ക് മഴ കൂടുതലായാലും പ്രശ്നമാണ് നമ്മള് കെഴിഞ്ഞ പ്രാവശ്യോക്കെ ഉണ്ടായ ദുരന്തൊക്കെ അറിഞ്ഞില്ലേ വയനാട് ദുരന്തം ഒക്കെ അറിഞ്ഞിലെ പിന്നെ നമ്മള് രണ്ടായിരത്തി പതിനെട്ടിൽ ഉണ്ടായ പ്രളയൊക്കെ ഓർമ്മയില്ലേ
ഓഹ് തീർച്ചയായും ആഹ് ഇപ്പോഴും ഏഹ് ധാരാളം ആളുകളുടെ അവശിഷ്ടങ്ങൾ പോലും കിട്ടാത്ത സാഹചര്യങ്ങൾ ഇപ്പോഴുംണ്ട് ഓരോ അവയങ്ങൾക്ക് വേണ്ടി ഏഹ് യാചിക്കുന്ന പലരും നമുക്ക് നമ്മുടെ മുന്നിൽ പത്രങ്ങളിലും വാർത്തകൾ നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്
അതെ എന്താ അവര് രാത്രി നമ്മൾ ഉറങ്ങുന്നത് പോലെ തന്നെ ഏഹ് ഒരു ദിവ സം കൊണ്ടാണ് ആഹ് വയനാട് ഇല്ലാതായത് ചുരൽമയ ഉണ്ടായിരുന്ന ദുരന്തം ഏഹ് ഒറ്റ ദിവസം കൊണ്ടാണ് ഇല്ലാണ്ടായത് ഒരു രാത്രി പ്പോ നമ്മള് ഉറങ്ങ്ണ നേരത്തന്നെ അവരും ഉറങ്ങി രാവിലെ എണീറ്റപ്പോ അവരുടെ നാടേ ഇല്ലെന്നാണ് അവര് പറഞ്ഞിരുന്നത് നിങ്ങൾ വീഡിയോസും വാർത്തൊക്കെ കണ്ടിരുന്നില്ലേ
ആഹ് രാത്രി ഒരു പതിനൊന്ന് സമയമാ അർക്ക് ഒര് ഒര് എഹ് ഒഹ് ഒര് പൊട്ടൽന്റൊര് ശബ്ദം കേൾക്കുയാ അതാ പർഞ്ഞ് ആരമായി കളയുകയും പിന്നീടുണ്ടായ ഒരു ശബ്ദമുഖേനെ അത് ഒന്ന് പെട്ടെന്ന് പൊട്ടി പുറപെട് പൊട്ടി പുറപ്പെടുകയാണ് ചെയ്തത് അത് മൂലം പല പല വീടുകളും ച്ചു പോവുകയും അതിൽപെട്ട് ധാരാളമാൾ രിക്കുകയും ചെയ്തിരുന്നു
അയന്നെ അതന്നെ നമ്മള്പ്പോ മഴ കൂടുതലായാലും പ്രശ്നാണ് മഴല്ലാതിര്ന്നാലും പ്രശ്നാണ് എന്തായാലും ഈ കൊല്ലം അങ്ങനെന്നും കേട്ടിട്ടില്ല പ്രളയം ദുരന്തോന്നും കേട്ടിട്ടില്ല എന്തണാവോ ഞിപ്പോ ജൂലൈ മാസത്തിലേക്ക് മഴെയ്യാനക്കരെ ഈ മാസം വല്ലാതെ മയെന്നുല്ല അവ്ട വല്ലാതെ മയന്നുല്ലല്ലോ
ആഹ് നാല് ദിവസമായ മഴ പെയ്തിരുന്നില്ല ഇന്നാണ് പിന്നെ നാല് ദിവസത്തി ശേഷമാണ് ഇന്ന് പിന്നെ ഉം മഴ പെയ്തെ അത് ഈ മഴ പെയ്യുകയാണെങ്കിൽ ശക്തമായി തന്നെ പെയ്യും ഇ മറ്റു കാര്യങ്ങളും ശബ്ദം എല്ലാം ഉണ്ടാവും മഴ പെയ്യുകയാണെങ്കിൽ കൂട്ടികൾക്ക് മറ്റുള്ളവരെ നല്ലതാക്കൂഷ്മായി ആസ്വദിക്കാൻ കഴിയുന്ന ഒര് സാലാവസ്ഥയാണ് ഇവിട്ത്തെ ഉള്ള അതായത് ധാരാളമായി ഇല്ലാതെ എന്ന അഹ് അഹ് ത്ത് മഴെണ്ടെങ്കിലും അങ്ങനെ സാധി കാണാൻ സാധിക്കുന്ന ഒരു സംഭവമാണിവടെ
അതെ പിന്നെ നമ്മളരണ്ടായിരത്തി പതിനെട്ടില്ണ്ടായ പ്രളയ ഇല്ലേ പ്രളയംന്ന് പർഞ്ഞാല് ഒരു എന്താ മർക്കാൻ കഴിയാത്ത ഒരൻഭവാണ് പ്രളയംന്ന് വെച്ചാ കൊറെ ദീസം സ്കൂളൊക്കെ പൂട്ടി പിന്നെ ഞങ്ങള സ്കൂൾലന്നെ എഹ് ഈ മലയോരത്തിലും മലമൊക്കെ താമസിക്കുന്നവര് ഞങ്ങള് സ്കൂൾല് വന്ന് ഏഹ് പാർപ്പിച്ചിര്ന്നു കാര്നന്താന്നച്ചാല് അവർക്ക് അവടെ നിന്നാ ആപത്താണെന്ന് പർഞ്ട്ട് ഉസ് സ്കൂൾ ഏതായാലും ലീവാവോണ്ട് അവടെ കൊടുന്ന് സർക്കാര്ന്റെ നേ ഭക്ഷ് ക്ഷണക്ക കൊട്കോണ്ട് അവരങ്ങനെ ജീവിച്ചിരുന്നു നിങ്ങളവടെ പ്രശ്നംണ്ടായിര്ന്നു രണ്ടായിരത്തി പൈന റ്റു പ്രളയത്തില്
എന്റെ എന്താ പെട്ടെന്ന് ഒര് പ്ര എന്താപോ നല്ല വെള്ളപ്പൊക്കം ഉണ്ടായ സമയത്ത് സ്കൂൾ ബട് ട്ടന്ന് പൂട്ടുകയും അപ്പോൾ ന്നും ല്ലാഘോഷിച്ചിരുന്നു കാര്നം സ്കൂൾ പൂട്ടി നമക്ക് പ്രത്യേക ആഘോഷമാൺല്ലോ ആഹ് ആഘോഷം ഉണ്ടാകുന്ന സമയത്ത് യമള് നമ്മള് വിചാര്ച്ചില്ല ഇത് എത്രത്തോളം വെൽതാകുമന്ന് അപ്പോ ഞാനാ സമയങ്ങളിൽ നിന്ന് വളരെ രസിസ്റ്റംന്താന്ന് കളിച്ചും പാടത്തിലൂടെയും കൊളത്തിലൂടെയും ന നടക്കുമ്പോൾ എഹ് മറ്റേ ഉ നമ്മുടെ ഉമ്മയും ഉപ്പയും പറയുന്നു ഇവടെ ത്ര ആളുകൾ മെരിച്ചു അവ്ടെ അത്ര ആളുകൾ മരിച്ചു പ്രായം പ്ല പ്രളയം മൂലം പല ആള്കളും മരിച്ചുപോയി എന്ന് പല സമയങ്ങളിൽ ഞാൻ കേൾക്കാറുണ്ട് നമുക്കറിയില്ലല്ലോ ഇവ്ട്ത്തക്കെ ഓരോ അവ്ട്ത്തേക്ക ഓരോ കൗരവം ത്രത്തോളമാണന്ന്
അതെ നിങ്ങൾ പർഞ്ഞത് ശര്യാണ് എത്രോ മൻഷ്യമ്മാര് ഹ് മര്ച്ച് പോയൊരു എഹ് കഥേണ് ഈ വയനാട് ദുരന്തൊം പിന്നെ രണ്ടായിര്ത്തി പതിനെട്ടില് നടന്നാ പ്രളയക്കെ എത്രയോ മനുഷ്യന്മാരുടെ ജീവനട്ത്തു അവര്പോലുഅറിയാതെ ഒറ്റ ദിവസം കൊണ്ട്ണ്ടായ മഴേടെ ഒരു കാര്ണശാലാണ് ണ്ടായത് പിന്നെ വയനാട്ടില് പിന്നെ ഈ കല്ല്കളൊക്കെ ഒൽച്ച് വന്നോണ്ടന്നെ നമ്മുടെ പോ ചെറിയ കല്ല് നമ്മുടെ മേത്ത് തട്ടിയാൽ തന്നെ നമുക്ക് വേദനണ്ടാവും അപ്പൊ ഈ വല്യയ കല്ലികളൊക്കെ വന്നപ്പോളള്ളൂ നമുക്ക് അതിന്റെ വേദനാറി നാനൂറ്റി അമ്പത്തി മൂന്നിലധികം ആളുകളാണ് അന്ന് രണ്ടായിരത്തി പതിനെട്ടില് ഏകദേശം മരണപ്പെട്ടവര്
ഉം അത് ശരിയാണ് ഇതിങ്ങനെ ഇതിങ്ങനെ കേട്ടുകൊണ്ടിരിക്കുന്ന സമയത്ത് വരുന്നത് ഏഹ് ഒര് ഏഹ് പെര്ന്നാൾ ദിവസം സന്തോഷത്തോടെ ഒരു യാത്ര പോയിരുന്ന ആഹ് മുമ്പ് യാത്ര പോയിര്ന്ന അവര് പെട്ടെന്ന് ഒരു മലയിൽ നിന്ന് താഴേക്ക് വീണ് ഓർമ്മയുണ്ടൊ
ആഹ് തീർച്ചയായും അത്പ്പ അട്ത്ത് നടന്ന സംഭവാണ് അത് നിങ്ങൾ പർഞ്ഞ മാതിരി സഹിക്കാൻ പറ്റാത്ത ഒരു സാധനാണ് ആഹ് നമ്മള് വളവ് പറഞ്ഞപ്പൊ നമ്മള് ഡ്രൈവർ ഡ്രൈവർ ഒന്നും ചെയ്തിട്ടുണ്ടാവില്ല എന്തായാലും ഏഹ് ഇത്രി ആൾക്കാര് മരണപ്പെട്ടു ഇപ്പൊ എവിട്ന്നാണ് അപകടം വരുന്നേന്ന് പറയാൻ പറ്റൂല ഇപ്പൊ നമ്മള് പ്രളയത്തില് വയനാട് ദുരന്തം ഇപ്പൊ അതാ നിങ്ങൾ പറഞ്ഞ മാരിപ്പൊ ആഹ് ട്രാവലർ മറിഞ്ഞ് വീണത് പിന്നെ ഒരൂ കുഞ്ഞിനെ കൊന്നത് അതൊക്കെ വല്യൊരു വാർത്ത തന്നേണ് ഇപ്പൊ ഈ ഇപ്പൊ ഈ കേരളത്തി നടക്ക്ന്നത് നമുക്ക് വിശ്വസിക്കാ പറ്റാത്ത ഓരോ കാര്യങ്ങളാണ്
അത് ശരിയാണ് അതിൽ ഒമ്പതോളം ആളുകൾ ഉണ്ടായിരുന്നു അതില് എന്താപ്പ ഭാഗ്യമെന്ന് ഒരു ഒര് കുട്ടി പെൺകുട്ടി വെറും കൈ ഒടിഞ്ഞ് ആഹ് കയ്യും കാ രക്ഷപ്പെട്ടു അബൂർ അപൂർവമായ ഒരു സംഭവമായിരുന്നു അത് എല്ലാവരെയും അത്ഭുതത്തോടെ അവർ കണ്ടുമുട്ടിയിരുന്നു ആഹ് കുട്ടിയുടെ ഉമ്മ പോലും വ യാണ് മുന്നൂറടി താഴ്ചയ്ല താഴ്ചയിലേക്കാണ വണ്ടി വീണത് എന്ന് നമ്മൾ പത്രങ്ങളിലൂടെയും വാർത്തകിലൂടെയും മനസ്സിലാക്കിയിരുന്നല്ലൊ
അതെ അത് നിങ്ങള് പർഞ്ഞത് ശരിയാണ് നമുക്കൊക്കെ നമ്മളിപ്പൊ കാണാറ്ണ്ട് എല്ലാ ദിവസൊ അപകടം ഇണ്ടാവാറുണ്ട് ചെറിയ അപകടം തന്നെ നമുക്ക് വലിയ പ്രശ്നത്തിലേക്കാണ് നമുക്കിപ്പൊ ചെറിയൊരു ബൈക്ക് ആക്സിരന്റാച്ചെങ്കിലും അത് വലിയ മുറിവുകളാണ് ഇണ്ടാക്ക്ണെ അപ്പൊ ഈ മുന്നൂറടി താഴ്ന്നയിലേക്ക് വീഴുമ്പൊ അതിന്റെ മനുഷ്യമ്മാര്ടെ ഒര അവസ്ഥ നമുക്ക് നോക്കാരുന്നു ഞാൻ പത്രത്തിലൊക്ക കണ്ടിട്ടുണ്ട് നമുക്ക് ആഹ് വണ്ടി കണ്ടാത്തന്നെ അറിയാം ചെലോര്ടെ കയ്യക്കൊള്ള് കിട്ടീട്ട് ഭയങ്കര ഒരു ഏഹ് നമ്മള വയനാട് നടന്ന മാരിത്തന്നെ കൈയും കാലൊക്കേണ് ചെലോൽത് ആകെ ഇങ്ങ്ട്ട് പ്രശ്ന നല്ലൊരു പ്രശ്നായൊരു ഏഹ് കാര്യെർന്നു അത് ലേ
തീർച്ചയായും ഏഹ് ഈ സമകാലികത്തിൽ നോക്കുകയാണെങ്കി ഇപ്പൊ തന്നെ ഏഹ് ഡെങ്കി ഡെങ്കിപ്പനി അതുപോൽതന്നെ ഒരു വേറെ പുതിയ രോഗങ്ങളു എല്ലാം ഈ സാമകാലിക ലോകത്ത് നടന്നോണ്ടിരിക്കു ഒന്നും നിങ്ങക്ക് മനസ്സിലാകുന്നില്ലെ
അതെ തീർച്ചയായിട്ടും ഇപ്പതാ മഴയായതോണ്ട് മഴയോണ്ട് പ്രശ്നൊന്നുല്ല പക്ഷെ മഴ പാകത്തിന് ഏഹ് പെയ്യുകയാണെങ്കി പ്രശ്നൊന്നില്ല നിങ്ങള് പറ്ഞ്ഞ മാരി ഇപ്പതാ ഡെങ്കിപ്പനി എല്ലാട്ത്തൂണ്ട് എന്താന്ന് വെച്ചാല് ഇപ്പൊ നമ്മള് ഈ വെള്ളം കെട്ടി നിർത്തോണ്ട് തന്നെ ഏഹ് നല്ല കൊത്കേള് അതിലൊന്ന് മുട്ടയിടാണ് അപ്പൊ ആഹ് കൊതുകേള് നമുക്ക് എന്താ അണുക്കള് ഇണ്ടാവോണ്ട് നമുക്ക് അങ്ങനെ ഡെങ്കിപ്പനി ഇണ്ടാവാണ് അപ്പൊ ഭയങ്കര ബുദ്ധിമുട്ട് നിങ്ങളെ അവിടെ ഇങ്ങനെ ഡെങ്കിപ്പനിഒക്കെ ഉണ്ടയിക്ക്ണോ ആര്ക്കേലും?
ആഹ് തീർച്ചയായും ഞങ്ങള ഇടെ മൂന്ന് പേർക്ക് ടങ്കിപ്പനി സ്ഥിരീകരിച്ചിട്ടുണ്ട്. ഇവിടെ എന്താ ഇവിടെ നോക്കുകയാണെങ്കിൽ ഇവിടെ കുറെ ചാലുകളും കെട്ടി നിൽക്കുന്ന വരള്ളങ്ങളും ഉണ്ട്- അവിടെ മുട്ട മുട്ടയിട്ട് പെരുകുന്ന ഇടയ്ക്കിടെ കാണാം- അത് ഞങ്ങൾക്കത് ക്ലീൻ ചെയ്യുകയും- മറ്റുള്ളവരായി ഞങ്ങൾ സഹായിച്ച് ഞങ്ങൾ സഹകരിക്കുകയും ചെയ്യാറുണ്ട്-
അതെ നമ്മളിപ്പോ ഈ മഴക്കാലത്ത് ഏത് പനി വന്നാലും- ഏഹ് നമുക്കൊന്ന് നോക്കണം പിന്നെ ഈ ഡെങ്കിപ്പനിന്റെ- ലക്ഷണങ്ങൾ എന്താന്ന് വെച്ചാൽ ഉയർന്ന പനി- പിന്നെ തലവേദന കണ്ണിന് പിന്നില് നമുക്കൊരു വേദനണ്ടാവും പിന്നെ- ശരീരവേദനണ്ടാവും നമുക്ക് ക്ഷീണണ്ടാവും. ഇതൊക്കെയാണ് നമ്മൾ പ്രധാന ലക്ഷ്യങ്ങൾ അപ്പൊ ഇതൊക്കെ നമ്മള് സാധാരണ പനി വരുമ്പളും- നമുക്ക് നോക്കണം ഇതൊക്കെ ഉണ്ടോന്ന് കാരണം ഇപ്പൊ ഈ മഴക്കാലം ആവുണ്ട്- എന്തായാലും ഡെങ്കിപ്പനൊക്ക് കൂടുതലായി കാണപ്പെടുന്നുണ്ട് എല്ലാട്ത്തും-
നിങ്ങ പറഞ്ഞാൽ തീർച്ചയായും ശരിയാണ് ഇപ്പോഴത്തെ കാലഘട്ടം തന്നെ- സാധാരണ പനിയെ പോലെ അല്ല ഇപൊഴത്ത പനി ഇപ്പോഴത്തെ പനി വ വളരെ പ്രബമാണ് കാരണം എന്താന്ന് വെച്ചാൽ- സാധാരണ ഒരു പാരസിെറ്റമോൾ കഴിച്ചാൽ ആളുകൾക്കനുസരിച്ച് അഞ്ഞൂറ് അഞ്ഞൂറ് എം ജി ഒ അല്ലെങ്കിൽ അറുന്നൂറ്റമ്പത് എം ജി ആയിട്ട്- കുളിച്ചു മാറ്റാൻ പനിയായിരുന്നു പണ്ട് കാലത്തെ പനി പക്ഷേ ആളുകൾ- എന്തോറും കോലംറയുന്നത് പോലെ- എങ്കി പറ മറ്റ മറ്റ മറ്റു വൈറസുകളും നമുക്ക് പി പിടിപെടുമ്പോൾ നമുക്കത് വലിയ വലിയരു- ആശങ്കയിലേക്ക് അഴത്തുകയാണ് കാരണം- ഇനി എന്ത് സംഭവിക്കും എന്ന് നമുക്ക് അറിയില്ല നമ്മൾ സാധാരണ പനിയാണെങ്കിൽ ഡോക്ടറുമായി ബന്ധപ്പെടുക. പെടാതെ നമ്മള് നമ്മുടെ വീട്ടിലൂടെ പാരസ്സറ്റമോൾ അല്ലെങ്കി മെഡിക്കൽ സ്റ്റോൽ പോയിട്ട് പാരസ്റ്റമോൾ കഴിച്ച്- പനി മാറ്റാൻ ശ്രമിക്കും പക്ഷെ അതിന്റെ പിന്നീടുള്ള പിന്നീടുള്ള സംഭവം നമ്മൾ തിരിച്ചറിയാതെ- നമ്മൾ അത് സാധാരണയായി വിടുകയും പിന്നീട് അത് ഡെങ്കി പനിയന്ന് സ്ഥിരീകരിക്കുന്ന സമയത്ത്- നമ്മള് നമ്മളുടെ ഉള്ളിൽ ഉണ്ടാകുന്ന വേവലാതി അത് എത്രമാത്രമാണ നിങ്ങൾക്ക് മനസ്സിലായില്ലേ?
അതെ തീർച്ചയായിട്ടും നിങ്ങള് പറഞ്ഞത് ശരിയാണ് ഇപ്പ അതാ എൻ്റെ- ഉമ്മാക്ക് ഡെങ്കിപ്പനിയൊന്നുംല്ല അപ്പ ഞങ്ങള്ൾ ആഹ് മഴയതോൊണ്ട് എല്ലായിടത്തും പനി ആയതുകൊണ്ട് തന്നെ- എന്റെ ഉമ്മാനെ ആശുപത്രിയിൽ കാണിച്ചപ്പോ ഡോക്ടർ ആദ്യം പറഞ്ഞത് ടെസ്റ്റ് ചെയ്യാനാണ്- അപ്പൊ രക്തം ടെസ്റ്റ് ചെയ്തപ്പോ കൊഴപ്പൊന്നുമല്ല- എൻ്റെ ഉമാക്ക് ജലദോഷപനി അല്ല ഉണ്ടായിരുന്നത്- നമുക്ക് ഈ പനി വരുമ്പോ നമ്മള് കൂടുതൽ ശ്രദ്ധിക്കണം കാരണം ഏഹ്- ഇങ്ങനെ കൊയങ്ങാണ്ന്നും പറഞ്ഞിട്ട് കാര്യം ഇല്ല- പരമാവധി നമ്മള് പോയി ഫസ്റ്റ് ഈ നല്ല പനിയൊക്കെ ഉണ്ടായ- ചെയ്യ കാരണം നമുക്കറിയില്ലല്ലോ എന്താണ് പിന്നെ അത് നമ്മള എല്ലായിടത്തും പോയി- അത് കൊടുത്തിട്ട് പനിക്കെ പിന്നെ എല്ലാക്കും കൊട്ത്തിട്ട് ഒര് കാര്യേം ഇല്ല നമ്മളേ ആദ്യം തന്നെ പോയി- ടെസ്റ്റ് ഒക്കെ ചെയ്ത് യെ ക്ലിയർ ആക്കായാണ് നല്ലത്-
പക്ഷേ നിങ്ങള് പറഞ്ഞത് വളരെ ശെരിയാണ് ഇപ്പൊ-
അതെ പറഞ്ഞോളൂ.
ഇപ്പഴോത്തെ കാലഘട്ടം എന്ന് പറഞ്ഞ് നമ്മൾ എടുക്കുകയാണെങ്കിൽ- യെ പുതിയൊരു വൈറസ് ഇപ്പോൾ പടർന്ന് പ്ലാസ്മ എന്നാണ് അതിന്റെ പേര് എനിക്ക് എൻ്റെ ഓർമ്മാ ശെരിയാണേങ്കി- പ്ലാസ്മ എന്നാണ് ആഹ് രോഗത്തിന്റെ പേര്. ഈ രോഗത്തിന്റെ പ ലക്ഷണങ്ങള് വളരെയേറെ ശക്തമായ വയറ് വേദനാ- ശക്തമായ ഛർദി അത് പോലെ തന്നെ ക്ഷീണം ആഹ് ചെറുതായോള്ള പനി മുഖേന ഒണ്ടാകുന്നതാണ് ഇത് നമ്മടെ ഈ കൊച്ച് കേരളത്തി തന്നെയാണ് നടക്കുന്നത് ഇവടെ ധാരാളം ആളുകള് അതിന് വാക്സിൻ ഒണ്ടെന്നാണ് പോലത്തെ റിപ്പോർട്ട് പ്രകാരം നമ്മക്ക് സാധിക്കോ നിങ്ങക്ക് അത് നിങ്ങള് അത് കണ്ടിരുന്നോ
എനിക്ക് അതിനെ കുറിച്ച് വല്ല്യ ധാരണ ഇല്ല എന്നാലും ഞാൻ ഇങ്ങനെ കേട്ടിട്ടൊണ്ട് വയറ് വേദനൊക്കെ ഇണ്ടാവൂന്ന് എന്താലും ഈ രോഗങ്ങളെ കുറിച്ച് പറയാന്ന് വെച്ചാ കൊറേ പറയണം നമ്മക്ക് എന്നാ പിന്നീട് വിളിക്കാം ഞാൻ വിളിക്കണ്ട് ഇട്ടോ
ആഹ് തീർച്ചയായും ശെരി
ശെരി